ഹലോ
ഹലോ അസ്സലാമലൈക്കും
വലൈക്കും സ്ലാം
എന്തൊ ആഹ് കേൾക്കുണ്ട് എന്തൊക്കെയണ്ട് വർത്തമാനാ
വർത്താനൊക്കെ സുഖാണ അങ്ങനെ പോണ്ട് എന്താ
വിരുന്നാര് ണ്ടൊ വീട്ടില്
ഇല്ലേ വീരുന്നേരംന്നുല്ല അങ്ങനെ ഇങ്ങനെ പോവണ്ട് ഇന്ന് നോമ്പാണ് നോമ്പ് വറ്റണ ഇഞ്ഞിങ്ങനെ പത്തിരി എന്തെങ്കിലുംക്കെ ഉണ്ടാക്കണം വൈകുന്നേരം ആരണി അസറ്സ്കരിച്ചിട്ട് തന്നെ ഉണ്ടാക്കും
ഞങ്ങളെന്താ പ എന്താ കറി എങ്ങനെ ഉണ്ടാക്കല് ബീഫോ ചിക്കനോ എന്താ ഉണ്ടാക്കണ
ചിക്കൻ ഇപ്പ ഇന്ന് ഞാന് പച്ചപ്പട്ടാണിയാണ് ഉണ്ടാക്കാ ഒരുങ്ങിയ വള്ള ത്തിട്ടച്ചത്
ന്തെ എങ്ങനെ ചിക്കന വെ ബീഫ്ന്നെ വെക്ക അല്ല ചിക്കൻ പച്ചപ്പട്ടണ എങ്ങനെ ഉണ്ടാക്കണ്
കെഗിയാണ്ട് എന്താ മഞ്ഞപ്പൊടി ഉരുള്ള കേങ്ങ് പച്ചമുളക് ഇട്ടാണ്ട് തീമ വെക്കും കാരറ്റ് ഉണ്ടെങ്കില് നല്ലതാണ്
ഞങ്ങൾ ന്നാൽന്ന് ച്ചി ചിക്കന ചിക്കനണ്ടാക്കന് ചിക്കൻ കറി ക്കാ പൊറ പൊറാട്ടിയുണ്ട്
ആഹ് എറച്ചി ഉണ്ടാക്കുമ്പോ ഞങ്ങള് വാട്ടിയാണ്ട ഞാൻ വെക്കല് ഓരോ സ്ഥലത്തും ഒ ഇതായാണ്ട് കൊഴച്ചാണ്ടേയ്ക്കാരം ഇന്റെ പെരേലൊക്കെ കൊഴ് ച്ചാണ്ട് മണ്ണിന്റെ കുട്ക്കേലാണ് തീമെട
ആഹ്
ഏഹ് ഇന്റെമ്മ രണ്ട് സൈസ് ഇണ്ടാക്കും ഇന്റെമ്മ എർച്ചി നല്ലോം മുറിച്ച് വല്യ അധികം നല്ല പാകത്തിന് ഇങ്ങനെ മുറിച്ചിആണ്ട്
അതെന്താ അത് ഒന്നാണ്ട് കു മഞ്ഞപ്പൊടീം കുരുമുളകും പൊടിയിട്ടാണ് കൂക്കും കൂക്കിച്ചും
എത്തുടാതെ അങ്ങനാണ്ട് കൂക്കിച്ചു ഇന്നിട്ട് പിന്നെ അത് അച്ചേക്കവട വെച്ചിട്ട് ഏഹ് ഉള്ളി എ വല്യുഉള്ളി തക്കാളി ഇഞ്ചിം വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ പാടെ ഏഹ് ആദ്യം ഉള്ളി വാട്ടി അയ്ക്ക് തക്കാളി ഇടാ ഇന്നട്ട് പിന്നെ ആ തക്കാളി നല്ലോണ്ട് ഒടഞ്ഞിട്ട് എന്താ ഈ വെളുത്തുള്ളിം ഇഞ്ചീം ഇടാ
ആ ശരി ഉം
ഇന്നട്ട് ഈ വെന്ത കൊ എർച്ചി അയ്ക്കാണ്ടിടലാ ഞാന് അങ്ങനെ വെക്കും നല്ല രസാ അപ്പൊ വ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി
ഞങ്ങള് സാധാ ഉള്ളിം തക്കാളി ഒക്കെ വാട്ടിങ്ങാണ്ട് ബീഫിന്റെ മസാലിം എല്ലാം ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിങ്ങാണ്ട് പിന്നേണ് അങ്ങനെ വേവിച്ചലാ അപ്പൊ ഈ കൊറഞ്ഞ കായത്തി ഇങ്ങനെ നിക്കുമ്പോ നല്ല രസംണ്ട് തോനെ വെള്ളൊന്നും വേണ്ട നല്ല രസാണ്
ആഹ് അ തോ വെള്ളം പാരൂല വെള്ളം മാണ്ടല്ലോ അത് കൊറച്ച് ആ വെള്ളത്തില്
കൊറഞ്ഞത് അതന്നെ മതിയല്ലോ
ആഹ് അങ്ങനെ അഹ് തന്നാലെ അയില് കെടന്ന് അങ്ങനെ വേവും മൺകുട്ക്കേൽ അങ്ങനെ വെക്കും
ആഹ് ഞങ്ങള് കുക്കർ
ആഹ് ഉമ്മച്ചി ഞാന് ഇതിലാ വെ ക്കല് കുക്കറിലന്നെയാ വെക്കല് ഇന്റെ ഇമ്മാന്റെ അതാണ് ഞാൻ പറയാ ഓരോ ഓരോ സ്ഥലത്ത്ത്തെ കഥ ഇത് പറയ ഉം
അതാണ് രസം മൺകൂ ട്ക്കേല് വെക്ക്ണത്
മൺകുടുക്കേ വെക്ക്ണാ രസം പിന്നെ അതേമാതിരിന്നെ പിന്നെ എ കുർമ്മാക്കും കുർമ്മ ഇപ്പ വെക്കലില്ലേനി കൂർമ്മക്കൊ ഇണ്ടായ്നി ആദ്യം ഇപ്പൊ ഞാന് വെച്ചോക്കി ഇഞ് ഇഞ് അയിനും ഉണ്ട് പൂതി ഇപ്പൊ പച്ചപ്പട്ടാണി ആ വെള്ളത്തില് ഇട്ട് വെച്ച്ണ് ഞാന് ഇഞ്ഞിപ്പൊ നാളെ ചെൽപ്പോ കുട്ട്യളൊക്കെ നോമ്പ് നോൽക്കൊയ്ക്കാരം ഇപ്പ ഇന്നോല് നോൽ
നാളെ എല്ലാരും നോമ്പെടുക്കും ഉം എന്നിട്ട് എങ്ങനാ കുറുമ ചിക്കന് വാട്ടിക്കാണ്ട് ഒക്കെ എങ്ങനെയാ വെക്കല് ഇങ്ങള്
ഏ ഞാൻ ആ അതാ സൺഫ്ലവർ ഓയിൽ വരും എന്നിട്ട് അയിക്ക് പട് ഈ പട്ട പൂവ് അത് ആ വെളിച്ചെണ്ണേക്ക് ഇടും
ആഹ്
എന്നിട്ട് അയ്ക്ക് വെല്ലുള്ളി അരിഞ്ഞാണ്ട് നല്ലോണം വാട്ടും നല്ല വാട്ടീയിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും ചതക്കിയത് അയ്ക്കിടും
ആഹ് ഉം എന്നിട്ട് ഉം തക്കാളിയോ
മുളക് ആ പിന്നെ തക്കാളി പിന്നേ ഇടൂള്ളൂ അവസാന തക്കാളി വല്യ എന്നാ ഒര് നാല് കണ്ടാക്കിയാണ്ട് ആ വേ വേവരുത് അയ്ക്ക് വേവരുത് ഒര് അളവും ഇതായാണ്ടാണ് മാണ്ടിയേ
ആഹ് അങ്ങനെ
എന്നിട്ട് അയ്ക്ക് ഈ കോയിട്ടാണ്ട് എളക്കുക അയിക്ക് ഗരം മസാലയും കുരുമുക് പൊടിയും ഇടുക മല്ലിപ്പൊടിയും
ഉം
ഞാൻ പിന്നെ ഇച്ച് ആ മഞ്ഞൾ ഇടന്നെ ചെയ്യരുത് ഞാൻ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടും ഇച്ചരു ആ കറ ഇല്ല ഇല്ല അത് ഇല്ലാ പോവൂല ഒരു പാകത്തിന് തന്നെ പിന്നെ വരൂള്ളൂ ഇവരെ ഉണ്ടാക്കിട്ട് ഞാൻ
ആഹ്
ഇടും കൊറച്ചിടും അരും ഇടാൻ ഇല്ലാ
ഉം ആഹ് ഞങ്ങളൊന്നും ഇടൂല്ല ഞങ്ങള് ഒക്കെ വെള്ളക്കളറല്ലേ കുരുമുളക്
അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വണ്ടിയും
ഉം
ആഹ് ആഹ്
അണ്ടിയും ബദാമുവോ ബദാമ് ഇടുവോ
അങ്ങനെ അയിക്കരച്ച് വാരുവേയും ചെയ്യും ആഹ്
ഉം
മലിച പൂവും കരിയപ്പൂവും ഇട്ട് അതന്നെ ചീരൂല്ലി ഇട്ട്
കുറുമ്മ റെഡി
അതാ രസ കുറമ ഒരു നല്ല രസം കിട്ടും അയിക്കല്ല പത്തിരി ആഹ് അയ ഈ ഗരമ സാല ഇടണം കുരുമുളകും ഐക്ക് പത്തിരിയും മാണം ആഹ് എന്റെ മകൾക്ക് അല്ല ഇഷ്ടം ഓള് വന്നാ പറയും നമ്മക്ക് മുന്നേ ഓള് ഇങ്ങനെ പറഞ്ഞേ രണ്ട് ദിവസം ഇല്ലേ അത് ഇനി ഓള് വന്നിട്ടുണ്ട്‌ ഞാൻ ഉണ്ടാക്കിയലുണ്ട് രണ്ട് ഞാൻ പച്ചറിയേനി ഇൻക്ക് അത് ഞാൻ പിന്നെ ഒരാ കണ്ടാണ്ട് പഠിച്ചതാ ഇൻക്ക അങ്ങനെ ഉണ്ടാക്കല അറിയില്ലേന് ഞാൻ സാദാ മാതിരി ഇങ്ങനെ കെറി ഉണ്ടാക്കലള്ളേനീ കുട്ടിയക്ക് കുന കു ഒറ്റേക്കും ഇഷ്ടത്താ പൊരിച്ചയ അതിെ പൊരിച്ചാനൊന്നും ഇത്ണ്ടായല്ല
ആഹ് ഇപ്പയ്ൻ നല്ല വലയാണേ വല്ലാതാ പോരും കോഴക്ക് നല്ല വില കോഴക്ക് മീനൊക്കെ നല്ല വിലനെയാണ്
മീൻ മത്തി നല്ല ഇന്നലൊക്കെ മത്തി നല്ല മത്തി രസം ആഹ് വല്ലാ ഇതില്ല എന്നാലും കുഴപ്പൊന്നുല്ല
ആന്നരൊക്കെ മത്തി കൊണ്ടന്ന് പാലഞ്ഞുള്ള മത്തി നല്ലസാണ് ഇന്നലെതെമാരി ഉച്ചക്ക് ആ ഞങ്ങളെ മുത്തുന് മത്തി
ആഹ്
പിന്നെ അന്തിക്ക് വന്നപ്പ മത്തി കൊണ്ടന്ന് കൊറച്ച് ആഹ് ഭത്ത്ല് ചിന്നര് വാങ്ങി മരോക്കെ മത്ത്യറ്റൂല അപ്പൊ അത്ര അന്തിക്കനെ കൊണ്ട് നന്നാക്കി പൊരിച്ച തിന്നപ്പനെ മര രസുണ്ട്
ആഹ് അതൊക്കെ ചൂടോർക്ക മ അയിക്ക ഒരു ഇത്ണ്ടായാ മതി ന്റെ കുഞ്ഞ നിന്ന് നോമ്പോ ൽക്ക മുഹറത്തിന്റെ നോമ്പ് നോൽക്കയാണെങ്കി ഓൽക്ക് ഇഷ്ടത്താ അവക്ക്ല്ലാം ഇഷ്ടാ ഏഹ് ഈ ചോറും തക്കാളി താളിപ്പോ അല്ലെങ്കിൽ പപ്പട താളിപ്പോ അത് അന്തിക്കണ്ടാക്കി വെക്ക ന്നട്ട് കായം കൂട്ടിയേ ആഹ് പെൽച്ചക്കക്ക് ഇഷ്ട ഒൽക്ക് നല്ല ഇഷ്ടാ മക്കക്ക് ഇഷ്ട എ എപ്പഴും പറ്റൂല ട്ടോ അപ്പൊ ഇഞ് ഇന്ന് പോരീസ തല്ലേ പ്പോ റമ അല്ലൊക്കെ ഇപ്പോ രണ്ടക്കെ ഞാ ചോറ്ടാക്കിയിട്ടുള്ളു അല്ലൊക്കെ പ അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ തിന്നല് അപ്പൊ ഓൽക്കും അങ്ങനന്നെ ഓൽക്ക് രണ്ടീ - ണ്ടീസൊ മൂന്നസം അടി ഇന്നിപ്പോ ഞാൻ ചോറുണ്ടാക്കിയാ നാളെ ഓർക് ചോറ് മാണ്ട അങ്ങനെയന്ന ഇപ്പൊ പത്തിരി കോഴിക്കറി അങ്ങനെ കൂട്ടി
ഏയ് ദോശ ഉണ്ടാക്കക്ക എന്നും പത്തിട ങ്ങള് ങ്ങളൊന്നും ത്തിരി ഉണ്ടാക്കുവോ എന്നും പത്തിരി ഉണ്ടാക്കുവോ നോമ്പ് തോറക്കുമ്പോ
എന്നും പത്തിരില്ല ദോശ വെള്ളപ്പോ പുട്ട് ഒക്കെ ണ്ടാക്കും എല്ലാം ഉണ്ടാക്കും അയ് ചെലപ്പം മ്മാക്കാണ് കെതിയേട് അപ്പം ഇമ്മാക്കില്ല അത് ഞങ്ങള് വിടെ ചെലപ്പം പറ്റാല്ലേ ചൂടല്ലേ ഉണ്ടെങ്കിൽ ചുട്ടക്ക അപ്പ ആ ഉമ്മ കൊട്ക്കും പുട്ടാണെൽ പുട്ടും കൊടുക്കും അങ്ങനെ അങ്ങനെ ഓ പ്പിച്ചി ഇനിപ്പ ഇന്ന് ഇപ്പ ഞൻ ഓട്ടട ഓട്ടട ണ്ടാക്കണം എന്നാ വിൻസ് കെരുതിയത് അപ്പൊ ഇനി വെള്ളത്തി ഐരി വെള്ളത്തി ഇട്ടിണ് ഇനീ ഓട്ടട ഉണ്ടാക്കാന്
മ്മാക്ക് പറ്റോ ഓട്ടട
ആഹ് മ്മ ന്നാൾ പിന്നെ ചുട്ടീന് അപ്പൊ പിന്നമ്മ തിന്ന് അപ്പൊ പിന്നെ അയ് നല്ല മയ ഉണ്ടെങ്ക തിന്നും കൊഴഞാല ക്കാണ് എന്നണ്ടെ അയിനിപ്പ ചോറില്ല അപ്പൊ ചോറ് മാണഞ്ഞി ചോറത്തേഈ കാട്ടണോടെ ഉണ്ടോ
ചോറ് ഇവിടെക്കെ ഇണ്ടായിരുന്നു ഇവിടെ ഇണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ
ആഹ് കിട്ടിയാല് ഏതാ അങ്ങനെ ച്ചോക്കി ചൂടുെള്ളും പാർന്നന്ന് ഉണ്ടാക്കി വെക്കണംന്ന് ഇങ്ങനെ ഓട്ടട ക്കാണ് വിചാരിച്ചത് അച്ചപ്പട്ട ഓർക്കും
ചോറുടുവെള്ള ചൂടുവെള്ളണ്ട ചൂടുവെള്ളം വേണ്ട ആവശ്യതില്ല ഏയ് ചോറ് മാത്രം മതി ആഹ് അപ്പൊ ഒരുങ്ങനെ അയിക്കു ആവും ഞങ്ങളൊക്കെ ചോറിടുമ്പോ പിന്നെ ഇടലില്ല പിന്നെ സാധാ മാതിരി ണ്ടാക്കലൊള്ളോ ഉം അല്ലെങ്കിൽ ചുടുള്ളം പറ അന്നെ മിക്സിൽരക്കുമ്പ ചുടുവള്ളത്തിന് ചൂട ലെ മാവ് ചൂടാവലോ അപ്പൊ ആ ചുടുള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല ആഹ് അപ്പൊ ചൂടുള്ള അരിലല്ല
ആഹ് അപ്പ പിന്നെ റേഷൻ പിടിയത്തെ ആയി ഈ ആരിണ്ട് ദോശ ഉടാൻ കഴിയൂല അപ്പൊ ഞാൻ തനിമ പോടി കൂട്ടിയാണ്ടാണ് ഞാ അരിക്കല്
ഇവിടന്നാ നല്ലത പൊടിയ അരിയ റേഷൻപിടീന്ന് കിട്ടിയ ദോശ ട്ടാൽ അയ് നല്ല സോഫ്റ്റ് ആയിറ്റ്യ്ക്കും ഒട്ടുണില്ല നല്ല
ആഹ് എന്റെ ഇവിടെപ്പൊ ഒട്ടണ ഐരിയ കിട്ടിയത് അപ്പൊ ഞാൻ നോട്ടോടെ ഇട്ടോ ഒക്കെ അരിച്ച് വെള്ളത്തി ഇട്ടച്ചിണ് അരക്കണം ഒരു ഭാഗയെടുത്ത് ഒക്കെ ആകുമ്പോ അയ്താ റിം പോത്തിനും ആകും ബ വെള്ള ത്തെ കൽക്കണം ഇന്നലെ ബൂസ്റ്റ്ണ്ട് കലിക്കിട്ടെ
ഏയ്‌ ന്ന് വിടെ മാങ്ങ കൊണ്ടന്ന്ണ് ഇന്ന് കുട്ടികളെ വരും പറണ് ആഹ് ന ഒഴവല്ലേ നാളെ ഓഴുവല്ലേ എന്നാ കുട്ടികൾ വരമ്പ പറഞ്ഞാണ്
ആഹ് ആഹ് നാളെ വെള്ളി ശനിയൊക്കെ ഒയിവാണല്ലോല്ലേ ഇനി തിങ്കളാഴ്ച
മുഹറം പ്രമാണിച്ച് നാളൊയിവ് മറ്റന്നാൾ സ്കു മദ്രസുണ്ട് നാളെ മാത്രല്ലേ ഒഴിവള്ളൂ മുഹറം പ്രമാണിച്ച്
ഏഹ് അല്ലെ സ്കൂള്നെ മദ്രസ ഉണ്ട് മദ്രസ ഒന്നും നാളെയൊള്ളു ആഹ്
ആഹ് അതിന് ചെറിയ വക്കള്ളൂ മദ്രാസ് മദ്രാസില്ല ചെറിയ മോളെ കുട്ടിയെക്ക് അപ്പൊ ഓര് നോക്കും ആ ഓർക്ക് ഞായറാഴ് ച്ച പോവും മറ്റൊക്ക് ശനിയാഴ്ച ഇണ്ട് സ്കൂളും മദ്രസം ഉണ്ടല്ലോ ഓൾക്ക് വെള്ളിയായ് പിന്നെ വെള്ളി സാധാ ഒയിവ്ള്ള മാതിരിക്കേ ഒരുക്ക് ഒയിവുള്ളൂ ധീരൻ
അല്ല ഏ സ് വെള്ളിയാഴ്ച സ്കൂള അപ്പൊ ശനിയാഴ്ചയക്ക ഒരു സ്കൂൾ ഉണ്ടാവണെല്ലേ
സ്കൂൾ ഉണ്ടാവുക അപ്പൊ ഓല്ക്ക് ഒയിവ് വരാനൊന്നും ഇല്ല എന്നാലും
ആ ഓൽക്ക് ഇന്ന ഇന്ന് വന്നാല് നാളെക്ക്
നാളെ പോവാ ആഹ് ആഹ് ഇന്ന് വന്ന്ക്കാണ്ട് നാളക്ക് പോകാം മറ്റോർക്ക് ഓ ഓ ഓൽ രണ്ടാളും ഒപ്പം വരുമ്പളേ ഒപ്പം നി ക്കാർഞ്ഞാണ്ടെ
ആഹ് ആക്കെ രസാ അതന്നെ മാണ്ടിയെ ഇമ്മാരും ബാപ്പാരൊക്കെ
വരാനും കൂടൂല
ഇമ്മാരും ബാപ്പാരും ഒക്കെ ഉണ്ടാവുമ്പളല്ലേ വര്യ അല്ലാത്തപ്പമ്മള് പോവൂല്ല വരൂല്ല ത്തുല്ലല്ലോ അത് എപ്പളേങ്കി ഒക്കെ പോവും വരുള്ളൂ അതൊക്കെ നല്ല രസല്ല കാര്യാ ഉം ഇപ്പൊ ഇന്റെ ഇമ്മ ഇന്നലെ ബുൾച്ചലോർത്തിന്
പോണ്‌ണ്ടോ
ഇന്റെ ഇമ്മ ബു ച്ചാലൊ ഇജ്ജ് വെര്ണ്ടോ ഞാൻ ഇവടെ ഇണ്ടാക്കിയെക്കാ അൻക്ക് എല്ലാ കാര്യും ഞാൻ ഇവിടെണ്ടാ ക്ക്യേക്ക ഇജ്ജ് ഇബ്ട്ന്ന് നോമ്പാറന്നോയ്ച്ച്യാണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ മുഹറം കയ്യട്ടെ ഇന്നട്ട് വരാ